ആഹ് ഹലോ കേൾക്കാലേ കേക്കാം കേക്കാം ഓക്കേ ഓക്കേ
പറഞ്ഞോളു പ്രധാനമായിട്ടും കുട്ടികളിൽ കാണുന്ന രോഗങ്ങള് അല്ലെ അസുഖങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്
ആ അതെ എനി ക്ക് എന്റെ മോളില്ലേടാ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോൾക്ക് ഏ കുഞ്ഞായിരുന്നപ്പോ തൊട്ട് ഒരു ഫിക്സ് പോലെ എന്തു ചെയ്തു പനി വരുമ്പോ ഇങ്ങനെ എന്ത്തു ചെയ്യായിരുന്നു ഫിക്സ് പോലെ എന്ത് ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് വല്ല അറിയാമോ
ഓക്കെ ഓക്കേ കൂടുതലും അതെ കുട്ടികളില് പനി വരുമ്പം വരാറുണ്ട് ഇത് ഈ
ആ അതെ കൂടുതൽ പേർക്കും ഉണ്ടത്
അപ്പൊ അത് ഈ ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം എന്നൊക്കെ പറയുന്ന രോഗ
രോഗ വേറെ തന്നെയാണ് അ കുട്ടികളില് വലിയൊരു ആരോഗ റ അങ്ങനെ എന്തെലുമൊക്കെ ഉള്ളത് കൊൊണ്ടാണ് കൂട കഴിയുമ്പോ അവർക്ക് വരുന്നത് കൂട്ട് അങ്ങനെ വലിയ ഇതൊന്നും കാണിക്കാറില്ല എന്നിട്ട് അത് പക്ഷെ ഒരു വയസ് വരെ ഒന്ന് രണ്ട് വയസ് വരെ ആ ഒരുരിത് അവക്ക് ഇങ്ങോനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുവായിരുന്നു പനി കൂടുമ്പോ ഒന്നും അവന ആ സമയം മരുന്ന് കഴിക്കില്ലായിരുന്നല്ലോ മരുന്നും കഴിക്കില്ല ഹ തുപ്പി തുപ്പി കളയ വരുന്നു പിന്നെ കുഞ്ഞല്ലായിുന്ന അറിയത്തല്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ മരുന്ന് കൊടുത്തിട്ട് ഞാനിങ്ങനെ ദേഹം അങ്ങനെ തുടക്കാന സമ്മതിക്കല്ല അങ്ങെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വച്ചിട്ട് ഞാനെങ്ങ നോുമ്പോൾ കണ്ങ്ങെ എന്ത് ചെയ്യ മുകളേക്ക ഇങ്ങനെ മഞ്ഞഞ് പറ പോയി പക്ഷെനി എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ അനുഭവം അങ്ങനെ പെട്ടെന്ന് എനിക്ക് എന്നോ ചെയ്യണംന്ന് അറിയത്തില്ലാതായിപ്പോയി അത് കഴിഞ്ഞ ഇപ്പത്തേക്ക് ഹോസ്പിറ്റലിൽ ചെന്നതിനന് ശേഷമാണ് അവരിങ്ങനെ എന്ത് ചെയ്തത് ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചെയ കൂടുോ ഇങ്ങനെ സംഭവ ഉണ്ടാകും നമ്മൾ ഇങ്ങനെ എ നമ്മ എ ചെയ ക കൊ ചെയ ശേഷം അല്ല മൂന്ന് വയസ്സന് ശേഷം അങ്ങനെ എല്ല എന് ചെയ്യാറ് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ആ ആ പിന്നെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യ കുുറവന്ന് പറഞ്ഞത് ശരിയായിരിക്കും കേട്ടോ അവൾക്ക് സമയത്ത് എ പറഞ്ഞാ സാധാരണ കുഞ്ഞുങ്ങൾക്കള്ളതു പോോലെ ഒരു ഒരു വലിപ്പവും അവക്ക ഇങ്ങനെ ഇല്ലായിരുന്നു ഇപ്പഴ ഇപ്പോഴാണ് കൊറച്ചാളിങ്ങനെ ഭേദപ്പെട്ട് എന്ത് ചെയ്തത് വന്നത് അതിപ്പോ നമ്മളിങ്ങനെ ഭക്ഷണ കാര്യങ്ങൾ അവർക്ക് കുറച്ച് പ്രോട്ടീൻ അടങ്ങിയതൊക്കെ കൊടുക്കണായിരിക്കും ആ തീർച്ചയായിട്ടും അതെ കുട്ടികളില് പോഷകാഹാരക്കുറവ് നല്ലവോണം വരു അ ഏറ്റവും നല്ലൊരു ബാലൻസ്ഡ ആയിട്ടുള്ള ഫുഡ് വേണം അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും എങ്കിൽപ്പോലും ബേക്കറൊക്കെ ആയിരിക്കും ഇഷ്ടം എങ്കിലും
ഫുഡ്്
ഫുഡ് മുട്ടയൊക്കെ പിഴുങ്ങി കൊടുക്കുക പഴം മുട്ട ഉം ഉണം അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണല്ലോ അതെെ നമ്മക്കായാലും ഹൈറ്റിനുള്ള അ ഞറ ശ ക ശ്രദ്ധിക്കാൻ തുടങ്ങന്നെ അവ പ വന്ന സമയൊക്കെ കരാലും സാരമില്ലാന്ന് പറഞ്ഞാൽ ദേഹമൊക്കെ പിന്നെ തുടയ്ക്കാനൊക്കെ തുടങ്ങി ദേഹം തുടച്ച് നെറ്റിയിൽ ഇങ്ങനെ തല വെള്ളം ഇങ്ങനെ വെള്ളം നനച്ചി തുണി നനച്ച ഇടത്തില്ലേ നമ്മള് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെയൊക്കെ പിന്നെ പനി വരും ഇപ്പോഴും പക്ഷെ നമുക്ക് അവര് ടെൻഷൻ ഉള്ളിന്റെറെ ഉള്ളിൽ കിടപ്പുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കിട കാണിക്കുന്നത് കാണുന്നത്േ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി കുറ കൂടെ അവൾക്ക് പനി ഞാൻ എപ്പോഴ എക്സ്ട്രാ കെയർ എന്ത് ചെയ്യ ാൻ സത്യം പറന്നാൽക്ക് പനിയുണ്ടെങ്കി ഞാൻ ഉറങ്ങാറില്ല രാത്രികളില് തുടയ്ക്കുക മരുന്ന് കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ
ഉം ഹ
അങ്ങനെൊക്കെ കൊറ കാര്യങ്ങള് കുറച്ച കുട്ടികൾ കാണ പ്പെടാറുണ്ടത് അ കൂടി കഴിയുമ്പ ഇങ്ങനെരു ചെറിയൊരു അപസ്മാരം പോര ടെറേച്ചർ നല്ലോണം കൂടുതലായിരിക്കും അവടെോഡിക്ക് താൻ അതതെത അങ്ങനെ ആ അപ്പൊ ആ സമയത്തൊക്കെ ഇവർ നല്ല നോർമൽ ക്ലോത്ത് അല്ലേ കോട്ട അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കൊറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പിന്നെ പിന്നെ അങ്ങനെ. കൊറെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്താൾക്ക് അത്യാവശ്യം വണ്ണം ഉണ്ട് ഈ കഴിഞ്ഞ ദുവസം അവന്ണ്ടായ ഒരു വിഷയംന്ന് പറഞ്ഞ് കഴിഞ്ഞ നെഞ്ച് വേദന ഭയങ്കരമായിട്ട് നെഞ്ച്എന്തെയ്യാ തൊടങ്ങി വേദന എടുക്കാൻ തൊടങ്ങി അപ്പോ എനിക്ക് സത് ത്യ പറഞ്ഞ ഇപ്പത്തെ ഇപ്പത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ അറ്റാക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോട. അപ്പോ ആ അതല്ല പക്ഷെ ഞാ എനിക്കതൊരു. ടെൻഷനായിരുന്നു പിന്നെ പോയി ഇ സി ജി എടത്തൊക്കെ നോക്കിഴിഞ്ഞപ്പോത്തേയ്ക്ക് ഡോക്ടർ പറഞ്ഞു അതിൻന്റെ ഒരു വിഷയല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കാരണം കാൽസ്യം ആ അവരന്ന് പറഞ്ഞ് ത കഴിഞ്ഞാ ഈ. പയർ വകക ന്ന് പയറ് വർഗ്ഗങ്ങളൊന്നും അങ്ങനെ കഴിക്കത്തില്ലല്ലോ. പച്ചക്കറിയൊന്നും പക്ഷെ അതിന്റെക്കെ ഒരു കൊറവ് പാലുങ്ങനെ. കുടിക്കില്യേ ഇവർക്ക് ചായേയ്രുന്നു ഇഷ്ട്ടം പിന്നെ അത്കഴിഞ്ഞപ്പോതൊട്ട് പിന്നെ ഞൻ. ളി മാറ്റി. ചായക്ക് പകരം പാല് കൊടുക്കാൻ തൊടങ്ങി പച്ചക്കറികൾ കഴിപ്പിക്കാൻ തൊടങ്ങി പയറ് കുറച്ചൊക്കെ കഴിപ്പി ങ്ങി. മ് മ് മ് അതൊക്കെ കഴിപ്പിക്കാൻ തൊ ടങ്ങിയപ്പോത്തേക്ക് കൊറച്ച് വ്യത്യാസം എന്ത്യ്തു അതെന്തുകൊണ്ട അങ്ങനെ. ആ ഇതിന്റെ ഒരു കാൽസ്യം കൊറവോണ്ട് എന്തൊക്കെ ഇത് വരുവായിരിക്കും. അറിയാമോ അതിനെപറ്റി വല്ലോം ആ ക്യാൽസ്യത്തിന്റെ കൊറവ് കൊണ്ട്.
ക്യാൽസ്യം ശെരിക്കും ബോൺസിന്റെ സ്ട്രെങ്ത്ത് ആണ് എല്ലിന്റെ വളർച്ചക്കൊക്കെ ഹെൽപ് യ്യുന്നത്. അപ്പം കാൽസ്യത്തിന്റെ കുറവുണ്ടെല് ഒന്ന് വീണ് കഴിഞ്ഞ തന്നെ പെട്ടെന്ന് കയ്യും കാ കയ്യും ക്കൊടിയുന്നു. ഇപ്പൊ ചെല കുട്ടികളിലൊക്കെ ബോണിനധികം സ്ട്രെങ്ത്ത് ഇല്ല അപ്പം ക്യാൽസ്യത്തി
കാൽസ്യത്തിന് നമ്മള് വേണ്ടിട്ട് നമ്മള് കഴിക്കേണ്ടത് പാലും മുട്ടയൊക്കെതന്നെ മുട്ടയോ ക്കെല്ലെ പാല് മുട്ട പിന്നെ ഈ പയറ് പയറ് വകകൾ ങ്ങനെ. പയറ് വർഗങ്ങൾ ആ പയറ് വര്ഗ ങ്ങൾ കഴിക്കാ. പച്ചക്കറി കള് ചീര കഴിക്കാൻ പറഞ്ഞൂട്ടോ നന്നായിട്ട്ചീര നല്ലതാണ് അതെ ആ ചീര ഏറ്റവും നന്നായി ട്ട്ണ്ടി ഇത് തന്നെ നമ്മക്ക് സത്യ ഇപ്പ ഫോളോ ചെയ്താ നല്ലതായിരിക്കുല്ലെ കുഞ്ഞുങ്ങൾക്ക് മ് ശെരി ആ കൊടുക്കുന്നൊക്കെ തന്നെ മ് നമ്മൾക്കൊരു
പല്ലിന്റെതാണെങ്കിലും പല്ലിനും സ്ട്രെങ്ത്ത് തെര്ന്ന്ണ്ട് ക്യാൽസ്യം പല്ല് പെട്ടെന്ന് കേ
ഇപ്പ ഇന്ന് ക്യാവിറ്റിയൊക്കെ ആവു ന്നു ണ്ടല്ലോ ഓ ഓ എനിക്കുണ്ടടാ അപ്പം പല്ലിന്റെ എനിക്ക്ങ്ങനെ സംഭവംണ്ടെടാ. ഇപ്പൊയി കാൽസ്യം കൊറവിന്റെയായിരിന്നിരിക്കാം ഇപ്പ ഞാൻ തന്നെ ഓർക്കും ദൈവമേ ഇതെന്നാ ഇങ്ങനെന്ന് പക്ഷെ അത് കാൽസ്യ കുറവിന്റെ. അങ്ങനെ പല്ലിന്ന് പ്രശ്നങ്ങൾ വരുംല്ലേ. അതെ അതെ ആ ആ ആ ആ ആ പിന്നെ തൊട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എന്തോ.
സ്ത്രീകളിലൊക്കെ ആണെങ്കി ലും ഇത് മെനോപോസ് കഴിഞ്ഞഴിഞ്ഞാ ഇത് മെൻസറ്ററേഷന്റെ അമ്പത് വയസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴ ക്കും ക്യാൽസ്യത്തിന്റ അളവ് നല്ലോണം കുറയുന്നുണ്ട് അപ്പം സ്ത്രീകളിലും ആ സമയത്തൊക്കൊരു. വീഴ്ചക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബോണൊക്കെ ബ്രേക്ക് ആവാന്ള്ള ഒരു ചാൻ
നേള്ളേര് സാധ്യതണ്ടല്ലേ ഹാ ഹാ അപ്പൊ അമ്പത് വയസ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും എപ്പോഴും.
ക്യാൽസ്യം ത്തിന് ക്യാൽസ്യം അടങ്ങിയ ഫുഡൊക്കെ കഴിക്ക മുട്ടയും പാലും ഇതൊക്കെ.
അതെ അതെ എനിക്ക് തോന്നുന്നു ഒരു മു പ്പത് വയസ്സിന് ശേഷം ക്കും ന്ന എനിക്ക് തോന്ന്ന്നെ വളരെ ജീവി നമ്മടെ ജീവിതശൈലി മൊത്തം എല്ലാം ടോട്ടലി ചേഞ്ച് ആയില്ല കാരണം ഫുള്ളി ഇങ്ങനെ. ജം ഫുഡ് എല്ലാ ആയത് കൊണ്ട് മൊത്തത്തിൽ ടോട്ടലി ചെയ് ഞ്ചായിപോ പോയില്ലേ ആ അതതെ അങ്ങനെ. ലൈഫ്‌സ് ജീവിതം ശൈലികളുമൊത്തം ഇന്നാ
ഉം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാ അടങ്ങിയൊരു ഭക്ഷണം.
ഭക്ഷണം അതായാതൊരു ഭക്ഷത്തിലെ നമ്മളെപ്പ എടുക്ക്ണെങ്കില് കർബോ
പറയുന്നത് നമ്മുടെ ഫുഡ് ചോറ് ചോറി-
ചോറിനൊക്കെള്ളത് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് അടങ്ങിയത് അപ്പൊ അത് കൊറച്ചിട്ട്-
കറിയൊക്കെ കൂടുതൽ എടുക്കുക കറി എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് പ്രോട്ടീന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും
ഉണ്ടായിരിക്കണം അധികം ഉണ്ടാവണം
പ്രോട്ടീൻ അത് ചിക്കനോ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു- ഒരു പീസ് ചിക്കനോ അല്ലെങ്കില് എന്നാ മുട്ടയൊക്കെ ഉണ്ടാങ്കി കാൽസ്യം പിന്നെ ഫൈബർ എന്ന് പറയുമ്പോ പച്ച-
പച്ചക്കറികൾ ഒക്കെ അതെ അതെ ഇലക്കറികളും പച്ചക്കറികളും ഇതൊക്ക ഫൈബർ-
അപ്പൊ പ്രോട്ടീനും ഫൈബറും-
വെറും ഇംപോർട്ടന്റ് ആണ് അങ്ങനെ കുറെ ശ്രദ്ധിച്ച കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കാര്യം എടുത്ത ബേക്കറിയൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്ക, ഫ്രൂട്സ് ഞാൻ - ഫ്രൂട്ട്സ് ഇഷ്ടമല്ലെങ്കിൽ പോലും അത് ജൂസ് ആക്കി കൊടുക്ക ജ്യൂസ്‌ പിന്നെ ഞാന് അത് നോക്ക- നോക്കാൻ തൊടങ്ങി പിന്നെ ഈ നട്സ് ഒക്കെ കൊറച്ച് ഉൾപ്പെടുത്താൻ തൊടങ്ങി- അവരുടെ ഫുഡിന്റെ കാര്യങ്ങളില്ലേ സ്നാക്സ് ഒക്കെ കൊടുത്ത് വിടുന്നതെ ബേക്കറി ഐ- കൊടുത്ത് വിടാതെ എന്തെങ്കിലും ഇ നാട്ടസ് ഏറ്റവും നല്ലത് കടല പിന്നെ ഉണക്ക മുന്തിരി അങ്ങനെയൊക്കെ കൊറെ കാര്യങ്ങൾ കാരണം ഇവർക്ക് ഇവർക്ക് ആരോഗ്യ- സാഹചര്യത്തിൽ പെട്ടെന്നുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ
ഉം അതെ അതെ
പോലല്ലല്ലോ പണ്ടത്തെ കാലത്ത് എന്ത് കഴിച്ചാലും അന്ന് ശരീരത്തിന് ദോഷം ഉണ്ടാകുന്നതല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ- നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ശരീരത്തിന് ദോഷം ഉള്ളത് ഏതാന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല
അതെ അതെ ഉം പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ മൂക്കൊലിപ്പും ഇപ്പൊ മഴക്കാലഒക്കെ വന്ന് കഴിയി- കഴിയുമ്പോ ജലദോഷവും ചുമ മൂക്കൊലി-
അതെ അതെ മൂക്കൊലി വയറിളക്കം ഒക്കെ വരുന്നു അതെ അതെ അതെ അതെ അതെ അതെ അതൊക്കെ പെട്ടെന്ന് വരുന്നു ഇപ്പം അതൊക്കെ
അതിനലൊക്കെ ശുചിത്വം ശു-
ശുദ്ധ ജലം കൊടുക്കുക്ക നല്ല ആ ആ നമ്മള് നമ്മള് കുടിക്കുന്ന വെള്ളമൊക്ക തിളപ്പിച്ച്- മഴക്കാലംആകുമ്പോ അതെ അതെ അതെ നമുക്ക് രോഗപ്രതിരോ- പ്രതിരോധശേഷി കുറവാണെങ്കിലും ഇങ്ങനെ അസുഖങ്ങൾ പെട്ടെന്ന്- പിടിപെടാം അല്ലെ ആ അതെ ആ ശേഷി കുറവാ കുട്ടി-
ഒന്നാമാത്‍ ഏറ്റവും പെട്ടെന്ന് തന്നെ അസുഖം വരുന്നു അതിലും നമുക്ക് അവർക്കാധികം-
അധികം ഇപ്പൊ ഒരു അവരുടെ അവരുടെ ഹെയറ്റിനു ഓത് തൂക്കം ഒന്നും ഇല്ലെങ്കിലും അതെ അതെ പെട്ടന്ന് രോഗം -
കുറച്ചും കൂടെ സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ ആവുമ്പം നല്ലൊരു ഫുഡ് അവർക്ക് കൊടുത്തില്ലെങ്കില്- നല്ലൊരു ഫുഡ് പാറ്റേൺ ഒക്കെ വേണം അല്ലേ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ക്ഷീണവും-
ആ അതെ അതെ അതെ അതെ ഇവർക്ക് എല്ലാ പോഷകാഹാരങ്ങളും കിട്ടണം അവരുടെ വളർച്ചക്ക് അതെ അതെ ഇപ്പ ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനും മാറ്റങ്ങള് വെരുത്താനൊക്കെ എന്ത് ചെയ്തു- തുടങ്ങി പിന്നെ ദോശ ഇഡ്ലികളൊക്കെ അങ്ങനെ മാക്സിമം- കഴിപ്പിക്കാൻ എന്നാലും ഉഴുന്ന് അതിനകത്തുള്ളത് കൊണ്ട് അത് നല്ലതല്ലേ ശരീരത്തിന് ഉഴുന്ന് പ്രോട്ടീൻ അല്ലെ അതെ ആ സാമ്പാറുണ്ടല്ലോ സാമ്പാറിനകത്ത് കായ്‌കറികൾ പച്ചക്കറികൾ വാക്സിനേഷൻ ഒക്കെ കുട്ടികളില് വാക്സിനേഷൻ ആ അത് അവരുടെ അവർക്ക് കുത്തിവെപ്പൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നതൊക്കെ അല്ലെ അത് ഓക്കെ ഓക്കെ ഈ ഒരു പ്രായത്തിലെല്ലാം കഴിഞ്ഞു ഇനി റ്റി അഞ്ചാമത്തെ പതിനഞ്ചാമതെ- എത്ര വയസ്സിൽ അല്ലെ ഇനി വരുന്നുള്ളു അതെ അതെ അതെ അതെ അതെ അതൊക്കെ ആ ഇനിയിപ്പം കൊച്ചിന് വരുന്നുണ്ട് അഞ്ചാമത്തെ വയസ്സില് വരുന്നുണ്ട് ശരി കേട്ടോ ഏറ്റു എടുക ആണ് മ്മ് മ്മ് ഓക്കെ ഓക്കെ ആ ശരിട്ടോ ശരി ശരി